ഹലോ ആഹ് കേക്കുന്നുണ്ട് ആ് സുഹാട്ടിരിക്കുന്നു അവിടെ എന്താണ്ട് വിശേഷം
ഓ ഇവിടെ നല്ല വിശേഷം ഇതേ ഓഫീസിലെത്തി
ആ മഴയുണ്ടോ?
ആഹ് മഴയായിരുന്നു വന്നപ്പെകെ നല്ല മഴയായിരുന്നു ഇപ്പതെ ഇത്തിരി തോർന്നിട്ടുണ്ട് പിന്നെ ജോലികളൊക്കെ കഴിഞ്ഞോ രാവിലത്തെ
ജോലികൾ ഒരോവശത്തോട് തീർത്തു തീർത്തു വരുന്നേളും മഴയല്ലേ മഴയായൊണ്ട് അങ്ങ് മടിച്ചു
കേ എനിക്കിന്ന് രാവിലെ ഭയങ്കര മടിയായിരുന്നു ഇന്ന് ശനിയാഴ്ച കൂടിയല്ലേ കുട്ട്യാൾക്കൊന്നും പോകണ്ടാത്ത കാരണം കെടന്നൊറങ്ങാനായിട്ട് ഭയങ്കര തെ ഇതായിട്ടിരിക്കയിരുന്നു രാവിലെ തൊട്ടെ പെണ്ണുങ്ങൾക്ക് അതാണ് പ്രശ്നം ആണുങ്ങൾക്ക് സുഖല്ലേ കെടന്നുറങ്ങാം പെണ്ണുങ്ങൾക്ക് പക്ഷെ അങ്ങനെ പറ്റുല്ലല്ലോ രാവിലെ എഴുന്നേ എഴുന്നേൽക്കണം ആ രാവിലെ എഴുന്നേൽക്കണം പിള്ളേരടെ കാര്യങ്ങൾ നോക്കണം ഭക്ഷണത്തിന്റെ കാര്യം നോക്കണം അലക്കണം എന്തെല്ലാം പണികളാ ആണുങ്ങൾക്ക് സുഖമാണ് ഒരു കുഴപ്പല്ല രാവിലെ എഴു ആ അതെ അതെ രാവിലെ എഴുന്നേറ്റ അവർക്ക് എഴുന്നേക്ക എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് രാവിലത്തെ ആ ചായ ചോയിക്ക ചായ കുടിക്ക അവര് കുളിക്ക അവര് റെഡിയവാ അവര് പോവാ ഇല്ലാതാ എതല്ലാതാ അവർ വേറെ ഒരു അല്ലെ അവരുടെ ചെയ്യുന്ന ജോലികളല്ലാതെ പണിയൊന്നും അവർക്ക് ചെയ്യണ്ടല്ലോ വന്ന് കഴിഞ്ഞാലും ആ പണി കഴിഞ്ഞാലും അവർക്ക് എവിടെയെങ്കിലും
ഏ ഇരുന്നാ മതി അതെ
നമുക്ക് ഇത് ശെരിക്കും ഇതൊക്കെ ഒരു മാറ്റം വരണം അല്ലെ
അതെ നമുക്കു കൂടെ ഇച്ചിരി മാറ്റം വന്നാൽ നല്ലായിരുന്നു ആ അതെ എങ്ങനെങ്കിലും ഇച്ചിരി മാറ്റം നല്ലർന്നു
ഉം എല്ലാവരും കൂടെ ഒരുമിച്ച് എല്ലാരും കൂട്യേ ഒരുമി ച്ച് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ളരു ഇത് വരണം ആ ഇപ്പൊ കുട്ടികളെ ആണെങ്കിലു ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണം അപ്പൊ പിന്നെ എല്ലാരും കൂടി ഞങ്ങള് നേരത്തെ ഞങ്ങള് വ കുറച്ചുനാൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആ വീട്ടില് ആ അവര് അച്ഛനും അമ്മയും രണ്ടു മക്കളു ആരുന്നു പെൺകു കുട്ടീനെ കെട്ടിച്ചു വിട്ടു അപ്പൊ ആ ആ ചേച്ചി രാവിലെ എഴുന്നേൾക്കു മുൻപ് തന്നെ ആ ചേട്ടൻ ഒപ്പം എഴുന്നേക്കും അവര് അന്ന് ഒത്തിരി നേരത്തെ ഒന്നും എഴുന്നേൽക്കില്ല ഏഴു മണി ഒക്കെ ആകുമ്പോഴുതെക്കേ എഴുനേൽക്കത്തൊള്ളൂ പക്ഷെ എഴുന്നേ മുമ്പ് തന്നെ ഒരു ദിവസം ഒരാൾടുക്കളേ കയറുവാണെങ്കിൽ ഒരാള് അലക്കാനും മുറ്റം അടിക്കാനൊക്കെ ഒരാള് നിക്കും അപ്പൊ അങ്ങനത്തെ ജോലികളൊക്കെ ആ പക്ഷെ അവര് തമ്മില് പ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റില് ചെയ്തുപോകും ആ പിന്നെ അത് കഴിയുമ്പഴത്തേക്ക് ഇപ്പ തേങ്ങ ചെരണ്ടങ്ങനെ ഈ മോൻ ചെരണ്ടി കൊടുക്കും തേങ്ങ ചെരണ്ടല് അങ്ങനത്തെ പണികളൊക്കെ തേക്കല് അത് ഒക്ക മോൻ ചെയ്തു കൊടുക്കും പക്ഷെഈ മോൻ കല്യാണം കഴിച്ചു വന്നിട്ടും അതിന് ആ ഒരു മാറ്റുല്ല പിന്നെ അവരു നാല് പേരും കൂടി ആയി ചെയ്യാൻ തൊടങ്ങിയത് പക്ഷെ അപ്പന്ന് വെച്ചാൽ ആ ചേച്ചി പറയണത് ഒരു മണിക്കൂർ പോലും വേണ്ട ആ വീട്ടിലെ മുഴുവൻ ജോലിയും തീരും നാലു പേരും കൂടി നികുമ്പോ നമ്മളി ഒരു ദിവസം മുഴുവൻ കെടന്ന് പണിയെടുക്കുന്നത് ആ വേണ്ട അവർക്ക് ആ ഒരു മണിക്കൂർ മതി
നാലു പേരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാ ഇപ്പൊ ആ പണി കഴിയും നമ്മള് ഇത് രാവിലെ തൊ വൈന്നേരം വരെ പണി തന്നെ പണി എന്തൊരു കഷ്ടാ അല്ലെ ശെരിക്ക് ഇതിനക്കൊരു മാറ്റം വരണ്ടതാണ്
അതെ അതെ ഉച്ചക്കാവുബം പിള്ളേർ വരുമ്പോഴത്തെ മീന്റെ അടുപ്പെ
ആ അതെ പിള്ളേർക്ക് അതും നമ്മളൊരു ജോലി കഴിഞ് അടുക്കളേ ന്നൊന്ന് പൊറത്തെറങ്ങികഴിയുമ്പോഴുത്തേക്ക് ഒരു പത്ത് മിനിറ്റ് കഴഞ്ഞ് ചെന്നോക്കുമ്പോ പിന്നെ പാത് പാത്രങ്ങൾ മുഴുവൻ വാഷ് ബേസനിൽണ്ടാവും ഇതൊന്നും കഴുകി വെക്കലൊന്നുല്ലല്ലോ നമ്മള് തന്നെ പിന്നയും കഴുകണം ഓ അത് കഴുകി ഒന്ന് എടുത്ത് വെക്ക് അപ്പൊ പിന്നെ അടുത്ത പണിക്കുള്ള നേരം ആയി ജോലി തന്നെ ജോലി എപ്പോഴും അത് തന്നെ ഇതിന്നൊരു മോചനുല്ല
അതാ എവിടേലും ജോലിക്ക് പോരന്നാ പിന്നെയൊണ്ട്
ആഹാ ഒയ്യോ ജോലിക്ക് പോയാലും കഷ്ടം ഇപ്പൊ എനിക്കൊക്കൊന്ന് വെച്ചാ ഇവിടെ നമ്മള് വീട്ടിലെ രാവിലത്തെ ജോലിയൊക്കെ തീർത്തിട്ടായിരിക്കും ഇവിടെ വരണെ ഇവിടെ വന്ന് കഴിഞ്ഞാ ഇപ്പൊ ഇവിടുതത്തെ പണികളും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ അവശതയിൽ വീട്ടിൽ ചെല്ലുമ്പോ നമ്മള് തന്നെ ചായ കുടിക്കണംന്നുണ്ടെങ്കിൽ നമ്മള് തന്നെ വെച്ച ചായ കുടിക്കണം അതല്ലെങ്കി വേണ്ട കുടിക്കാൻ വച്ചില്ലേ അടുത്ത പണി അപ്പത്തന്നെ ഒന്ന് ഇരി യ്ക്കാൻ പോലും നേരോല്ല അപ്പൊത്തന്നെ നമ്മൾ അടുത്ത പണി തുടങ്ങുവ ഇത് ആഹ് അന്ന് അന്നിട്ടും പത്ത് മണി ആയാലും തീരില്ലേ ഈ നിപ്പ് തന്നെ അന്നേരം ആണ് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്നിരിക്ക ക്ക്ണത് അപ്പൊ ഇവർക്ക് നൂറ് ആവശ്യങ്ങള അതെടുക്ക് ഇതടുക്ക് ഓഹ് അത് ചെയ്ത് താ ഇത് ചെയ്ത് താ ആഹ് ആഹ് എന്തൊരു കഷ്ട്ടത് ല്ലെ ശരിക്കും ഇതൊരു വ്യത്യാസം വരണം അതാണ് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഒരുപോലെന്നെ വീട്ടില് ജോലികള് ചെയ്യാൻ അങ്ങനെയൊക്കെള്ള അല്ല കോടതിയൊക്കെപോ ഇന്നാ ഒരു ഇത് ഉത്തരവിട്ടില്ലേ മുപ്പതിനായിരം രൂപ വരെ മുപ്പതിനായിരം രൂപടാ ഒരു ഒരു മൂവായിരം രൂപ വെച്ച് തന്ന മതിയരുന്ന് ഉം ഏഹ് അതൊന്നുല്ല പറച്ചില് മാത്രെ ഒള്ളു പിന്നെ അവര് നോക്കുമ്പോ ഇത് എന്താണ് ഇത്ര ജോലി ഒരു ദിവസം നിന്ന് ഇപ്പ ഞായറാഴ്ചൊക്കെ നിക്കണെങ്കി പണി തീരുമ്പോ ചെലപ്പോ മൂന്ന് മണിയൊക്കെ ആവുമ്പളായിരിക്കും എല്ലാ ജോലിയും തീർന്ന് നമ്മള് കുളിയൊക്കെ കഴിഞ്ഞ് കഴിക്കും അപ്പ ഇതെന്തന്നാണ് ഇത്രമാത്രം പണി എന്താണ് ഇവിടെ ഇത്ര പണിയുള്ളത് എന്തണ് ചോയിക്കുന്നെ
ആഹ് ഇവിടെ അത് തന്നെ അങ്ങന ചോദിയ്ക്കുന്നേ അവര് നോക്കുമ്പോ പണിയില്ല അതെ
എന്തൊരിതാ പിന്നെ ഈ പിള്ളേര് നമ്മളൊരു ദിവസം എഴുന്നേറ്റില്ലെങ്കിലോ പാടില്ലെ ഈ ആഹ് വയ്യാണ്ടൊക്കെ ആയി കഴിഞ്ഞാലും നമ്മക്ക് വയ്യന്ന് തോന്നി കഴിഞ്ഞാ പിന്നെ അന്നത്തെ ഉസം ഇപ്പൊ കെടന്നുപോയ പിന്നെ പിള്ളേര് സ്കൂളില് പോവലും ഉണ്ടാവൂല ഒന്നും ഉണ്ടാവില്ല ണ്ടാവൂല ഒന്നുല്ല അല്ലെങ്കി പൊറത്തുന്ന് വാങ്ങിക്കും അന്നാലും ഇവര് ഒരു ദിവസ സമയം ഇണ്ടാക്കാം ഇണ്ടാക്കി കൊടുക്കാ അല്ലേ ഇണ്ടാക്കി കഴിക്കാം ന്നൊരു തീരുമാനത്തിലൊന്നും എത്തൂല ആഹ് അങ്ങനെ നമ്മക്ക് പറ്റാത്തൊരവസ്ഥയാണെങ്കി അന്നത്തെ ദിവസം പുറത്തന്ന് രാവിലെ ഉച്ചയ്ക്കും വൈകീട്ടും ഒക്കെ പുറത്തുന്നായിരിക്കും ആഹ് അന്നേരം പറ്റില്ല അപ്പൊ അത് വല്യ ജോലിയാ ആഹ് എന്തൊരു പണിയാ എല്ലാരും വയങ്കര മടിയമ്മാരായി പോയി പക്ഷെ കൊറേ പേരിണ്ട്ട്ടോ കൊറേ പേരൊക്കെ നന്നായിട്ട് ചെയ്യുന്നവരും ഉണ്ട് ആഹ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്ന ആഹ് ആഹ് അതെ അതെ എല്ലാരും കൂടി ചെയ്യണം അല്ലാതെ
അതെ നമ്മള് തന്നാണെങ്കി തീരത്തില്ല എത്ര ചെയ്താലും എത്ര ചെയ്താലും നമ്മള് തന്നെ ചെയ്താലും തീരത്തില്ല
ആഹ് പിന്നെ മീൻ എന്താ പറയാ മീനൊക്കെയാണെങ്കിലും വെട്ടി വാങ്ങിച്ചാ കൊഴപ്പല്ല അതല്ലെങ്കി പിന്നെ നമ്മള് വെട്ടാനിരുന്നിപ്പൊ രുചിയുള്ള ചെമ്മീനും ഈ ചെറിയ കൊഴുവ അങ്ങനത്തെ മീനുകളൊക്കെ ആണെങ്കി നല്ല രുചിയുമാണ് അതുപോലെ കുറേ ഗുണങ്ങളുണ്ട് പക്ഷെ നമ്മളിത് കഴിക്കണങ്കി നമ്മളെന്നെ ഇരുന്ന് എത്ര നേരം ഇരുന്ന ഒര് ഒരു മണിക്കൂർ ഇരുന്ന് നന്നാക്കി കഴിഞ്ഞാലാണ് ഇതൊന്ന് അടുപ്പത്തവൊള്ളൂ ആഹ് ഇണ്ടാക്കി കഴിക്കാൻ നേരത്ത് നല്ല രുചിയാണ്
വെട്ടുന്നോർക്കറിയാം അയിന്റെ പാട് വെട്ടി എണിച്ചു വരുമ്പോഴത്തേനും നടുവിന്ന് വേന എടുക്കും
ആഹ് ഇരുന്നിരുന്ന് നടു ഒടിയും എന്തൊക്കെ പണികളാ ഉം കല്യാണം ചില സമയത്ത് തോന്നും കല്യാണം കഴിക്ക്യേ വേണ്ടായിരുന്നു ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ചെയ്യുന്ന പോലെ കൊറേ നാളങ്ങട്ട് ജീവിക്ക്യ നല്ല സുഖവായിട്ട് ജോലിക്ക് പോവ ഒക്കെ നമ്മുടെ കാശ് ആഹ്
ഉം
അല്ല അതൊന്നുംപ്പൊ പറയാൻ പറ്റൂല ഇപ്പ മക്കള് നമ്മളെ നോക്കുന്നൊന്നും പറഞ്ഞ് ഇന്നത്തെ കാലത്ത് പറ്റില്ല പക്ഷെ നമ്മള് ഒക്കെ ശരിയാണ് ഇപ്പ നമ്മടെ അമ്മയ്ക്കും അച്നൊക്കെ വയ്യാണ്ടായിക്കഴിഞ്ഞാ അയ്യോ ആശുപത്രിയിലാണ് അല്ലെങ്കി വയ്യ ഓടിചെല്ലും നമ്മളെ എല്ലാം ചെയ്തുടണം മക്കള്ടെയൊക്കെ കാലം വരുമ്പ ഇവരൊക്കെ നാട്ടില് പോലും ചെലപ്പോ ണ്ടാവില്ല അവര് അവര്ടെ കാര്യങ്ങള് ആഹ് അതൊന്നും നമ്മള് ഇനി ഇന്ന് ഇഷ്ടിട്ട് പോലും കാര്യല്ല ഒന്നും ചെലപ്പെ പറയാൻ പറ്റൂല ഇവരൊക്ക എന്ന്ച്ചാ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യല്ല ഇപ്പഴത്ത കാലഘട്ടം അങ്ങനയാണല്ലോ അവര് അവര്ടെ വഴിക്കാരിക്കും അവര്ടെ യാത്ര ആഹ് പിന്നെ അവർക്ക് ന്നാ കൊറേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബന്ധങ്ങളെക്കാ കൂടുതലേ അവർക്ക് അവര്ട ഭാവിയെ കുറിച്ചൊക്കെ ഭയങ്കര ചിന്തകളും അവർക്ക് കൊറേ തീരുമാനങ്ങളൊക്കെ എപ്പഴേ എട്ത്ത് വച്ചിട്ട്ണ്ടാവും ഞാൻ എവ്ടെ ജീവിക്കണം എങ്ങനെ ജീവിക്കണം എത്രാമത്തെ വയസ്സില് കല്യാണം കഴിക്കണം ആ എക്കെ അവരെല്ലാം തീരുമാനിച്ച് ആ രീതിക്കാരിക്കും ഇപ്പ പോന്നത് നമ്മളൊക്കെ എല്ലാം ആ സംഭവിക്കുമ്പോ അത് സംഭവിച്ചു പോയി എന്നൊള്ള രീതില് നമ്മള് പഷേ പഷേ അവരങ്ങനെയല്ല ഇപ്പഴത്തെ എല്ലാർക്കും അങ്ങനത്തെ കൊറേ കണ്ടെത്ത ആഹ് നല്ല കാര്യങ്ങളും കാ തീരുമാനിച്ച് അതുപോലെ പൈസക്കൊക്കെ ആണെങ്കിലോ ക്കെ പിള്ളാരിപ്പ നമ്മള് നമ്മടെ കൈന്ന് വാങ്ങിചെടു ക്കാനായിട്ട് ഭയങ്കര ഇതാ ഇപ്പ അവരടെകൈലൊള്ള പൈസ റ്റെ നമ്മളൊരു ചില്ലറപൈസയാണെങ്കിപോലും എടാ ഒര് പത്ത് രൂപന്നെ ഒര് അമ്പത് രൂപന്നേ ലും പറഞ് കഴിഞ്ഞാ എന്തിനാണ് അത് തിരിച്ചു തരണം ഭയങ്കര കണക്കാണ് ഇപ്പഴെ അപ്പ ഇവരൊക്കെ ഈ ജോലിക്കാരായി ഇത്തിരി കഴിയമ്പഴത്തേക്ക്‌ എന്തായിരിക്കും ആഹ് അതാര്ന്ന് അല്ല പറയാൻ പറ്റില്ല എന്താറിയൊ പ്പ ഞങ്ങടന്നൊരു ഒര് വല്യമ്മേടെ മോള് ആച്ചീന്ന് വെച്ചെ ഭയങ്കര കഷ്ടപ്പെട്ട ച തുണിക്കടലാ ജോലിക്കുപോണ ഭയങ്കര കഷ്ട്ടപ്പെട്ടാണ് ആ ചേച്ചി പിള്ളാരെ പഠിപ്പിച്ചത് ഒക്കെ ഇപ്പ മൂത്താൾക്ക് മ മറ്റെ ഗവൺമെന്റിലാണ് ജോലി കിട്ടിയത് അപ്പോ ഇപ്പ ആ ചേച്ചി ഇങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് മോളോട് പൈസ ചോയിക്കുമ്പം പറയും എന്താണ് ആവശ്യം എന്താണ് എന്തിനാണ് എന്തിന് വാങ്ങിച്ചതാണ് ഫസ്റ്റിങ്ങനെ സങ്കടം പറയും എന്നോട് അങ്ങനെയൊക്കെ ചോയിച്ചു മോളെ ഞാൻ ഇവർ ക്കക്കെ ഉപ്പ ഉടുപ്പെടുക്കണംന്ന് പറയുമ്പഴും സ്കൂളിന്ന് മറ്റേ യാത്ര പോണംന്ന് പറയ്മ്പഴും അല്ലെങ്കി അതില് അതിന് കാശ് ട്ട് വേണം ഇതിന് കാശ് വെണന്ന് പറയുമ്പഴോക്കെ നമ്മളില്ലെങ്കിലും അവടന്ന് ഇവടന്നൊക്കെ കടം മേടിച്ചൊക്കെണ്ടാക്കി കൊടുത്തിരുന്നെ പഷേ ഇപ്പ അവര് ഒരു ജോലിക്കാരായപ്പഴത്തേക്കും വാങ്ങിക്കുമ്പോ പ്പ പൈസ ചോയിക്കുമ്പഴത്തേക്കും ആ പിള്ളാര്ക്കു ആവശ്യം എന്താണ് അല്ലെങ്കി എന്തിന് വാങ്ങിച്ചു എപ്പ വാങ്ങിച്ചു ആഹ് അന്നത് എന്തിന് വാങ്ങിച്ചതാര്ന്ന്? അമ്മ അന്നെ കൊടുത്താ മതി എന്റെ കൈലില്ല ഇല്ലങ്കി ഇനി മേല ഇങ്ങനെ കടം വാങ്ങിക്കര്ത് നൊക്കെ ഉള്ള രീതിയിലാണ് പിള്ളാര് സംസാരിക്കണെന്ന് അപ്പ ചേച്ചിക്ക് ഭയങ്കര സങ്കടാ അതാ പറഞ്ഞിട്ട് കാര്യല്ല അന്നട്ടി പറഞ്ഞു ആൺകുട്ടിയും കൂടിയല്ല പെൺകുട്ടിയാണ് അങ്ങനെ സംസാരിക്കുന്നെ ആൺ കുട്ടി പഠിക്കാ ഇപ്പ പറഞ്ഞ പെൺകുട്ടി ഇങ്ങനെയാണ് സംസാരിക്കണെങ്കി ആൺകുട്ടിയൊക്കെ ജോലിക്കാരാവ്മ്പ എന്താവും എന്നിട്ട് പറയാ നമ്മളൊക്കെ നമ്ക്ക് വേണ്ടി സമ്പാദിക്കണാര്ന്നു ആ എന്തെങ്കിലും കിട്ടാണെങ്കി നമ്മള് നമ്മടെ പേരിൽ ഇട്ടിര്ന്നെങ്കിൽ നമുക്ക് ജീവിക്കാം അതല്ലാതെ നമ്മളെല്ലാം മ മക്കക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞാ അവസാനാമ്പത്തേക്ക് നമ്മള് ഒര്പാട് വെഷമിക്കേണ്ടിവരും. അന്ന്ച്ചാ പിള്ള അവർക്ക് അവര്ടെ ആവശ്യങ്ങളാ വല്ത് അപ്പ നമ്മടെ ആവശ്യങ്ങള് നടത്തിത്തരണം ന്നൊന്നും നിർബന്ധവില്ലല്ലോ? ഉം അതാണ് പ്രശ്നം എല്ലാരും അവരവര്ടെ ആഹ് പിന്നെ അവര് അവര്ടെ ഭാവി ഭദ്രമാക്കാ മാത്രമേ നോക്കുന്നൊള്ളൂ അല്ലാതെ ഇങ്ങനെ ന അച്ഛനേം അമ്മേനേം നന്നാക്കണം ന്നല്ല അവര്ടെ കാര്യങ്ങളെറ്റടുത്ത് അവരെ നല്ല രീതിയില് ന്നാലും ഇന്നത്തെ കാലത്ത് അധികം പ്രതീക്ഷിക്കാതിരിക്കുന്നതാ നല്ലത് അധികം പ്രതീക്ഷിച്ചു കഴിയുമ്പളാണ് ഒരുപാട് സങ്കടപ്പടണ്ടി വര്ണത്
ആഹ് ആഹ് ആഹ്
പിന്നെ പിന്നെന്താണ്
വേറെ വിശേഷം ഒന്നുല്ല എപ്പളാ
ചായകുടിയൊക്കെ കഴിഞ്ഞില്ലായിരുന്നോ ജോലി ഇന്നിപ്പോ ശനിയാഴ്ച. ചെയ്തൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല ഇന്ന് അത് കാരണം ഇങ്ങനെ വെ അതായിക്കും അതാണ് ഞാൻ പിന്നെ വിളിക്കാന്ന് വെച്ച കുറേ പേരെക്കെ വിളിക്കാനുണ്ട് ഉം പഴയ കൂട്ടുകാരൊക്കെ ഉം നമുക്ക് എല്ലാതും വീട്ടിലിരിക്കുമ്പോ ഇതിനൊന്നും സമയം കിട്ടില്ല ഏഹ് വീട്ടില്ല് ലോ ഇതോ ജോലി സ്ഥലത്ത് വരുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് ഹ് ഹ് ഒഴിവ് കിട്ടണ സമയത്തേ വിളിക്കാലോന്നോർത്ത് അങ്ങനെ വിളിച്ചതാണ് ഉം ഉം ഇന്നാ ശെരിയെന്നാ
ആഹ് ഓക്കേ എന്നാ ഓക്കെ ശ
ശരി